ആഹ്
ആടാ പറയ്..
ഉ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം ചായുടിച്ചോ
ആ
ആഹ് ഞാൻ കുടിച്ചു
എന്തേനു
പത്തിരി
അയ്ശരി എന്തൊക്കെണ്ടവിടെ മയൊക്കെണ്ടോ
ഇപ്പം മഴെല്ലാ രാ കൊർച്ച് മുന്നെ നല്ല മഴേര്ന്ന്
ആ ശരി ഇപ്പബടെ പെയ്തോണ്ടിക്കിണു
ആഹ് ഇവിടെല്ല ഇവിടെ ഇപ്പ മഴെല്ല കൊർച്ച് മുന്നെ നല്ല മഴേര്ന്ന്
ആഹ് അയ്ശെ ഇവിടെപ്പോ രാവിലെ തൊടങ്ങീണ്ട്
ആഹ്
പിന്നെ എന്തൊക്കെണ്ട് ചായുടി ഒക്കെ നേര്ത്തെക്കയ്ഞ്ഞാ
ആഹ് ചായുടി
ഉം
അവ്ടെന്തണ്ടാക്കി
പയറ് കറിണ്ടാക്കി ഒന് മദ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ക്ലിയറാവ്ണില്ലാ
ഹലോ ആഹ് നേര്ത്തെ കഴിച്ചു ആഹ് നേരത്തെ കഴിക്കും ഹലോ ഹലോ
ഹലോ മായായ്ട്ടെന്തേനു പരിപാടി ചോയ്ക്ക എങ്ങട്ടെങ്കിലൊക്കെ പോയോ
ഏയ് എവിടെം പോയ്റ്റില്ല മഴേത്തെവിടെ പോവാന് ഉം യ്യുപോയാ എടാ അവിടെ റെയ്ഞ്ചില്ലേ
അയ്ക്കിണ്ടല്ലോ കേൾക്കില്ലേ കക്കാടം പൊയ്ല് പോയ്
ആഹ് ചെലെ സമയ്ത്ത് ചെ എന്താ
കക്കാടം പൊയിൽ പർ ഞ്ഞ സ്ഥലം കേട്ടിനോ
ആഹ് ആഹ് കേട്ടിട്ടുണ്ട്
നല്ല ഭംഗ്യാണ് കോടെങ്ങനെണ്ടാവും മയേത്തമ്മള് പോമ്പ്ളേ
ആഹ്
നല്ല ഭംഗ്യാ
ആഹ് ആഹ് ഞാപോയ്റ്റില്ല കേട്ടിട്ടിണ്ട് ആഹ് ആഹ്
കണ്ടിര്ക്ക നല്ല രസ
ആഹ്
നമ്മളങ്ങനവ്ടിന്നിങ്ങനെ പോവലിണ്ട് ഇവിടന്നതീകം ദൂരല്ല അപ്പങ്ങനെ കൊർച്ചൊക്കെ പോയ മതി ഒര്പാട് ഞായറൊക്കെ ഭയങ്കര തിരക്കേക്കും റോഡൊന്നും സ്ഥലന്നുണ്ടാവൂല്ല
ആഹ ആഹ
അത്രക്ക് നല്ല ഭംഗിള്ള സ്ഥല
ഉം
അവിടെരു കുരുശാല പർഞ്ഞൊര് മലണ്ടേ അയ്ല് അമേരു ക അങ്ങട്കേറിന്ന എന്തോരു ഭംഗ്യാന്നോ തായെക്ക് നോക്കാനൊക്കെ നല്ലരസ ഏറ്റോം ഇഷ്ട്ട പ്പെട്ട സ്ഥലേതാ പോവാന്
എനിക്കാ രാജസ്ഥാന്
ആഹ് ശരി
രാജസ്ഥാൻ പോണോ ന്ന് ഒരുപാട് നാളായിട്ട് ആഹ് ഞാനിങ്ങനെ കൊറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ ഇക്ക് അങ്ങോട്ട് പോകാ ൻ ഭയങ്കര ആഗ്രാ യി ആഹ ആഹ
ഉ ട്രെയിൻ ഉണ്ടല്ലോ അല്ല്യേ ഇപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുഇ ല്ല്യ ല്ലോ
ഇല്ല ഇല്ല
ഉം അവിട നല്ല ഭംഗിയന്ന് പറയാ അട കെട്ടിടങ്ങളൊക്കെ ഒരു വേറെ നമ്മളെ പോലത്തെ കല്ല്ന്നുംല്ലന്നൊക്കെ പറയ ആ അതെ നമ്മൾ ഇതേപോലെ വീഡിയോയില് ഇങ്ങനെ കാണാ ആ അതെതെ ആഹ് രസ കാണാ
ആ
മരുഭൂമി ഇണ്ടല്ലോ ല്ലേ
ആഹ്
ഉം രാജസ്ഥാനൊക്കെ
ആഹ്
ഇപ്പൊ ഒക്കെ അടുത്ത ആദൃക്കതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ദൂരം
ആഹ് ആഹ് ഇപ്പൊ പിന്നെ അത് എല്ലാരും പോകണതായി
ആഹ് ഇപ്പതക്കെല്ല അടുത്തായി പോയി
ആഹ്
ഉം പോയ സ്ഥലങ്ങളിലേറ്റോം ഇഷ്ടം എവിടെ?
ഞാനങ്ങനെ എവിടെ പോയിട്ടില്ല
ആണോ?
ആഹ് ഞാൻ മൂന്നാറ് മാത്രം പോയിട്ടുള്ളൂ
ആണോ ആയിശരി ആഹ് മൂന്നാറ് നല്ല രസണല്ലേല്ലേ കാണാന് കാലാവസ്ഥക്കെ നല്ല
ആഹ് അത്പ്പ അടു ത്ത കഴിഞ്ഞ മാസം ന്താ ഞാൻ മ് മൂന്നാറ് പോയത് പോയത് വെറ്
ആയിശരി ആഹ് എ ആയിശരി
എവിടെ കാണാനും പറ്റില്ല വണ്ടി തന്നെയിരുന്നു
ഏഹ് അതാ പക്ഷെ മൂന്നാർ ന്നാൽ ആഹ് അയ്ശെ
ഉം അപ്പൊ പിന്നെ അടിച്ചുൊളിക്കാനൊന്നും പറ്റില്ല ആശ് ഛർദ്ദിച്ച ഒരു മുക്കി കടക്കര്ന്നു
എഹ് അയ്ശരി ഛർദി ഉണ്ടാവോ?
ആ ഇക്ക് ശർദി ഇണ്ട്
ആഹ് അങ്ങനെ ആവുമ്പോ തന്നെ ബുദ്ധിമുട്ട് അല്ലേ ട്രിപ്പിന്റെ ത് കിട്ടൂല നമ്മളാകെ ട്ടയേർഡ് ആവല്ലോ
ആഹ്
ഉം അങ്ങനെ ആകുമ്പോ പിന്നെ നമ്മുക്ക് ബുദ്ധിമുട്ടാവും പിന്നെ പോവാനും. തോന്നൂല ല്ലേ പക്ഷെ ട്രെയിനിൽ പോയാൽ ഛർദ്ധി ഉണ്ടാവില്ലല്ലോ?
ആഹ് പക്ഷെ ഞാൻ ഇതുവരെ ട്രെയിനിലും കേറിയിട്ടില്ല
ആണോ എഹ് എ ട്രെയിന്‌ ട്രെയിനും പോകുമ്പോ ഛർദി ഒന്നുംണ്ട് സാധാരണ ഛർദി ഇല്ലോൽ ന്നെ ട്രെയിനിൽ പോകുണ്ടാവൂില്ല അത് നമ്മൾ പോണെത് നമ്മൾ അറിണില്ലല്ലോ
ആഹ്
മറ്റേത് പിന്നെ വണ്ടിയിലൊക്കെ ആകുമ്പോ ആഹ് അതെ മറ്റവ വണ്ടിയില കമ്പച്ചില ആൾക്ക് എ സിന്റെ മണൊന്നും പറ്റൂലല്ലോ അങ്ങനൊക്കെ ഇന്റെ താത ക്ക് അതേപോലെ ഏ സി യിലെ വണ്ടിയിൽ കയറിയ അവൾക്ക് ഛർദിച്ചിട്ട് കയൂല്ല ക്ഷെ അയ്ന് വാണ്ടി ട്ട് ബസ്സില് പോയഒന്നും അവക്ക് ഒരു കുഴപ്പോം ഇല്ല ഫ്രീ ആയിട്ട് പോണ വണ്ടില് അവൾക്ക് പോവാ
ആഹ് ഞാൻ ബസില് പോയാലും ശർദിക്കും
ആണോ? എന്നാ വേണേ ട്രെയി
കാറി പോയ ശർദ്ദിക്കും കാറി പോയ ശർദ്ദിക്കും ബസ്സിൽ പോയ ശർദിക്കും
ഹേ അത് ശരി അങ്ങനെ ആകുമ്പോ പറ്റ് മഴ ഗ്രൈനൊന്നും ഇല്ലല്ലോ തലവേദനൊന്നുമില്ലല്ലോ ഛർദ്ധി യല്ലേള്ളൂ
ആഹ് ഛർദ്ധി
ഉം അല്ല ചെലോൽക്ക് യാത്ര പറ്റൂല തലവേദന ഉണ്ടാവും അതാ ചോദിച്ചു
ആഹ്
ഉം അങ്ങനെല്ലേ നിങ്ങളടുത്തൊക്കെണ്ടോ സ്ഥലങ്ങൾ കാണാ അവിടൊക്കെ പോവോ?
ഞങ്ങളടുത്താ അതിരപ്പിള്ളി
ആഹ് വട അവടക്ക് പോവാലേ അവടെക്ക് നല്ല രസല്ലേ കാണാന് എനിക്ക് നല്ല ഇഷ്ടാണ് അവിടൊക്കെ
ആഹ് വന്നിട്ടിണ്ടൊ ങ്ങിട്ട്
ആഹ് വന്നിട്ടുണ്ട് കുറച്ച് മുൻപിട്ടോ ഈ മയയിക്ക് വന്നീല്ല കയിഞ്ഞ മയക്കെ വന്നീനു
ആഹ്
നല്ല ഭംഗിയല്ലേ അത്ങ്ങനെ വെള്ളം ചാടിങ്ങ് വരുന്നെ എനിക്ക് നല്ല ഇഷ്ടാണ് പിന്നതുപോലെ വെള്ളം കാട് പൂക്കള് അതൊക്കെ ഭയങ്കര ഇഷ്ട്ടാ ങ്‌ ഹ് ഹ്
ആഹ്
അല്ലാണ്ട്ങ്ങനെ മറ്റേതൊന്നും എക്ക് അത്രഷ്ടല്ല
എന്തുട്ട് കുന്നും മലൊക്കെ
ആഹ് അതൊക്കെ എനിക് വയങ്കര വെള്ളം കാട് പൂക്കള് അങ്ങനെയൊക്കെണ്ടാവൂലേ ഒരു പ്രകൃതിയാണെനിക്കിഷ്ടം അല്ലാ നമ്മള് ആഹ് അല്ലാ നമ്മളിങ്ങനെ അല്ലാണ്ടൊക്കെ കാണാമ്പോവൂലെ വേറെ കാര്യങ്ങള് അതൊന്നുംക്ക് താല്പര്യല്ല
ആഹ്
ഇങ്ങനെ ഇപ്പോര് പാർക്കിൽ പോയിട്ട് അങ്ങനെ
ആഹ് അത് ഭയങ്കരതാ
ആഹ് അതെ ആഹ് അതെയതേ ഓക്കെ രസ അവര് വയനാട് ഒരീസം വന്ന് നോക്കണ്ടു വയനാട് നല്ല അടി പൊളി സലാ
ആഹ്
ഉം ആൾക്കാട്ന്ന് ലോങ്ങ്‌ണ്ടാവില്ലേ
ആഹ് വയനാട്ന്റെ ഒര് ഫ്രണ്ട്ണ്ട്
ആഹ് അയ്ശെരി വയനാട് കാണാൻ നല്ല ഭംഗിയാണ്
ആ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വരണ്ട് ഒരു ദിവസം
അമ്മൾക്ക് വരാൻ തോന്നൂല അത്രക്ക് രസാ കാണാൻ
ആഹ് ആഹ്
വയനാട് എല്ലോട്ത്തും എങ്ങനുണ്ടോ നമ്മള് കണ്ട സ്ഥലങ്ങള് നമ്മക്കറിയുള്ളു എല്ലാ സ്ഥലങ്ങളും അങ്ങൻതന്നായിരിക്കു പോയാലാര്ക്കു പോരാനും തോന്നൂല
ആഹ്
നമ്മളങ്ങു വീട്ടിൽ നിക്കണ് വേണ്ടേ
ആഹ്
പിന്നെ അങ്ങനെണ്ടാവല്ലോ പൊറത്തെറങ്ങുമ്പോെ തന്നെ നമ്മുക്ക് നല്ല രസായി തോന്നുവല്ലോ
ആഹ്
ഉം രാത്രി യാത്ര ഇഷ്ടാണോ? എക്ക് രാത്രി ആയിട്ടെല്ലാ പോണ നല്ലിഷ്ട ആഹ് എക്കും അങ്ങൻതന്നെ എനിക്ക് പകല് മളങ്കാളം ഇഷ്ട രാത്രി എട്ടേല് പോവ
ആഹ് ആഹ് ആഹ് നല്ല ഇഷ്ട എനിക്ക് നല്ല ഇഷ്ട അത് നമ്മുടെ ഭർത്താവിന്
ആഹ് അതെതെ ഞാനു ഇക്കാട് പറെം രാത്രി രാത്രി പോയാ മതി പറയു ഏട്ടേല് പോവാണം പറയുമ്പോ പകല് കഴിക്കുമ്പോ അത്ര രസം തോന്നൂല്ലല്ലോ
പകല് ആ ഒര്തില്ല രാ ത്രി പോവ്മ്പോ നല്ലൊരുതേയിക്കു അത് ന നമ്മള് രണ്ടു പേര് മാത്രം നമ്മള് രണ്ടാള് മാത്രം മാത്രമായിട്ടുള്ള യാത്ര ആഹ
ഞങ്ങൾ ചിലുമ്പോ എന്റെ വീട്ടില് പോകുമ്പോളെ
ആഹ
മക്കളെ മ മക്കളെ അങ്ങാക്കിയിട്ട് ഞാൻ ഒറ്റക്ക് പോ ഓലറങ്ങാലേ പറ്റുള്ളൂ കേട്ടോ ഓല പറഞ്ഞാലും പോലും സമ്മയിക്കൂല അവിടെ ഇണ്ടാവില്ലേ നമ്മക്കും ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഒരു രസം മക്കളാവു പിന്ന നമ്മൾ നമ്മള് ഓലായിട്ടാ പോണേ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണല്ലോ ഓരന്താ വച്ച നമ്മളൊരു സ്വാതന്ത്ര്യ അപ്പ കിട്ടൂലല്ലോ അങ്ങനെ എന്നിട്ട് പോലും ഇറങ്ങീട്ട് ഞങ്ങൾ പോകും
ആ ഇക്ക് പിന്നെ മക്കള ഇല്ലാത്ത കാരണം കൊഴപ്പില്ലട്ടാ
ആഹ അ ശരി
ആഹ ആയിട്ടില്ലല്ലോ പറയാ ആഹ
രസമാണ്ല ഉണ്ടാാവുമ്പോ പക്ഷെ നമ്മളെ ഇങ്ങനൊും ഒറ്റക്ക് പോകാനന്നുംല വിടുല്ല
ആഹ
ഉ ന്മ നമ്മടെ ഹോസ്പിറ്റലിൽ പോയ തന്നെ ഇപ്പൊ ചെയ്യുമ്പോ ചെറ്റോക്ക് പോേ ഞാനും വരുണ്ട് അറിന്റെ പോ ചെറിയ പോകയാണെങ്കിലും
ആഹ ചെല കുട്ടികൾ അങ്ങനെ
ആ അതെ
ഉം
ചിലപ്പോ ഞങ്ങൾ യാത്ര പോലും ഇറങ്ങിയിട്ടൊക്കെ പോകും ഉമ്മാടുത്താക്കിയിട്ട് അപ്പോൾ ഓൾ അറിയണില്ലല്ലോ അങ്ങനക്ക് മോൻ ചിലപ്പോ ഉമ്മമ്മന്റെ അടുത്ത് കടക്ക അപ്പൊ ഇമ്മല്ല അപ്പൊ
ആഹ് അപ്പൊ പിന്നെ എവിടെയും പോവാൻ പറ്റണില്ല ആകെ വീട്ടിൽ പോവും ആഹ ആള് അടുത്തി ആഹ ആഹ ശരിയാ ആഹ
ഉം
എടാ ശ്ശേരി ട്ടാ
ആ ഓക്കെ
ആഹ് ആഹ്‌